ഹലോ
ആഹ് കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടോ ചിലപ്പോ ഈ റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലേ
ആഹ് കേക്കില്ലേ
ആഹ് ഇപ്പോ ഓക്കെ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം
നിങ്ങള് ഫാഷൻ ഡിസൈനറാണോ ഇവിടെ റേഞ്ച് ഉണ്ട് അഞ്ച് ജി ബി കാണിക്കണണ്ട് ഫുൾ കാണിക്കണണ്ട്
ഫാഷൻ ഡിസൈനറാണോ ചോയിച്ച ച്ചാല് അല്ല ചെയ്യോ ചോയ്ച്ചാൽ ചെയ്യും ഡിസൈനർ ആണോ ചോയ്ച്ചാൽ അല്ല
അതെന്തേ അങ്ങനെ
അല്ല ഞാനിങ്ങനെ കോഴസ് എടുത്ത് ഡിസൈനറായി പഠിച്ചിട്ടില്ല പക്ഷെ എല്ലാം ചെയ്യും
ഓഹ് ഇപ്പോ നിങ്ങക്ക് സ്റ്റിച്ച് ചെയ്യല് മാത്രല്ലാതെ ഒരു എന്താ ഫോട്ടോ കാണിച്ചാന്ന് അതുപോലെ തുന്നാനങ്ങനെ കയ്യും
ആഹ്
അതുപോലെ തന്നെ അമ്മളീ മുത്തൊക്കെ പിടിപ്പിക്കൂല്ലോ
ആഹ് -ആഹ് ഹാൻഡ് വർക്ക് ചെയ്യാ ഹാൻഡ് വർക്ക് ചെയ് ആഹ് അത്യാവശ്യം ചെയ്ത് കൊടുക്കലുള്ളൂ അതിന് ഒരുപാട് ടൈം പുടിച്ചും
ഓഹ് തന്നെ നമ്മുക്ക് കയ്യോണ്ടന്നെ ചെയ്യണം
ആഹ് പിന്നെ ഗമ്മച്ച് ചെയ്യണൊക്കെ ചെയ്യലുണ്ട് അത് പിന്നെ പെട്ടെന്ന് കഴിയും മ മറ്റേത് നമ്മള് രണ്ടും മൂന്നും നാലും ദിവസം എടുത്താലും തീരൂല അപ്പൊ ഞമ്മളെ അടിയൊക്കെ അവിടെ നിക്കും അടച്ചാള്ളതൊക്കെ അവിടെക്കടു
പിന്നെ അത്രയ്ക്ക് പൈസ വാങ്ങാനും പറ്റലുണ്ടാവൂലല്ലേ
ആഹ് അത് പറയുമ്പോ ആൾക്കാർക്ക് ഞമ്മളെ അങ്ങാടിയിലൊക്കെ ആവുമ്പോ പ്രശ്നം ഉണ്ടാവൂലാ പറയുമ്പോ ആൾക്കാർക്കൊരു പ്രയാസേക്കാരം
ആഹ്
അപ്പൊ പിന്നെ ഹാൻഡ് വർക്ക് ഇവട് ടൊന്നുല്ല നമ്മളിപ്പോ അങ്ങാടി തന്നെ ഒന്ന് രണ്ട് ഷോപ്പില് അങ്ങനൊക്കെ ചെയ്യോള്ളൂ
ഉം അതിനായിട്ട് ഇരിക്കുന്നവരുണ്ടാവൂല്ലേ
ആഹ് അയിന് പൊതുവില് ഹിന്ദിക്കാരാണ് ചെയ്യല് പിന്നെ ചെറിയ വർക്ക്കളൊക്കെ
കാണലുണ്ട് ഹിന്ദിക്കാർ ഇങ്ങനെ അയ്നായിട്ട് ഇരിക്ക്ണ്
പിന്നെ ചെറിയ വർക്കുകളൊക്കെ അങ്ങനെ ചെയ്തോടുക്കാറ് അത്യാവശ്യ ഉള്ളോൽക്ക്
ഉം നിങ്ങള് എന്തൊക്കെയാണ് ഒരു ഫസ്റ്റായിട്ട് ഒരാള് അടിക്കാനൊന്നും അറിയില്ല ഒരാള് നിങ്ങൾ ഇത് വന്ന് നിങ്ങക്ക് പറഞ്ഞ് കൊടുക്കാൻ കഴിയോ
ആഹ് ഫസ്റ്റായിട്ട് വരുന്നാൾ ക്ക് ഫസ്റ്റ് മെഷീൻ ചവിട്ടാനറിയാത്തോലെ ഫസ്റ്റ് മെഷീൻ ചവിട്ടല് പഠിപ്പിച്ചും
അയിലും നമ്മുക്കൊരു ബാലൻസ് കിട്ടാണ്ട് അത് അടിച്ച്ണ് പിന്നേ സൂചി ഇടല് നൂലിടല്
ആഹ് ഈ വയ്ക്കതുണ്ടാവുലുല്ലോ മെഷീന്റെ പക്രത്തിൻമേല് ഒരു നൂല് ചുറ്റുവല്ലോ
ആഹ്
അതെപ്പൊളും ഇങ്ങനെ ലൂസാവിണയ്ന് എന്താ ചെയ്യാ
അയില് ചക് ഉള്ളില് നൂലിടണ അയിലാ പറഞ്ഞത് അതോ ചക് വലിയ ചക്രത്തിന് ലൂസോ
ഒറു ചെറിയ ചക്രോ പിന്നെമ്പാടെ നൂലിടുവല്ലോ
ആഹ് അത് അമ്മള് ഉണ്ടാ ക്കിയതാണെങ്കില് വേ ടൈറ്റ് ലൂസ് ആവും വാങ്ങിട്ണത് കറക്റ്റ്ലും നിക്കും
ഏഹ് വാങ്ങാൻ കിട്ടുവത് നല്ല പൈസണ്ടോ
ഇല്ല മുപ്പതുറുപ്പ്യെ ഉള്ളൂ
ഏഹ് എവിട്ന്നാ വാങ്ങാൻ കിട്ടാ അങ്ങനത്തെ ഫാൻസിലൊക്കെ ഉണ്ടാവും
ആഹ് ഈ ഇതിന്റെ കടേല് മെഷീൻ കടേല് ഉണ്ടാവും പിന്നെ ഫാൻസീലിണ്ടാവും ബട്ടൺ ഹൗസിലിണ്ടാവും ഒക്കെണ്ടാവും
എന്താ ചോയ്ക്കാ ഓലോട്
മിഷീന്റെ കയറ് പറയാ അപ്പോല് തരും
അതിഞ്ഞിപ്പൊ നമ്മക്കത് കിട്ടിയാ നേരിട്ടാണ്ട് ഇടാനോ എന്തു ചെയ്യാനല്ലേ
അയ്മ്മല് ഒര് കൊള്ത്തിണ്ടാവും അത് തൊറന്ന ട്ടിപ്പ നമ്മള് മാലെക്ക കൊളുത്തും പോലെ കൊള് ത്തിണ്ടാവും അത്‌ തൊറന്നിട്ട് ഇട്ടിട്ട് അ കൊളുത്തമർത്തലാണ് ആഹ്
അത് ശെരി
പിന്നെ ചക്രത്തിന്റ
ഏഹ്
മറ്റെ ചക്രത്തില് നമ്മള് മെഷീൻ കറങ്ങാനിടുന്നതല്ലേ
ആഹ് ഓഹ് അയ്ശെരി ഞാനിപ്പ വീട്ടില് കൊറേ ശീലൊക്കെ വെച്ച് ടൈറ്റാക്കി ഇങ്ങനേ കെട്ടി കൂട്ടിയക്ക റെഡിയാക്കി എ ത്രായാലും ഒരു രണ്ട് ചവിട്ട് കിട്ടിയ അത് പോന്നു അല്ലെങ്കി അത് കറക്കല് റെഡിയാവൂല പിന്നെ അത് ടൈറ്റായി വരുമ്പൊ എന്താ ചെയ്യാ ടൈറ്റായിട്ട് വെര്യാണ് കണ്ടാല് എന്തേലും ചെയ്യാൻ പറ്റൊ ടൈറ്റിങ്ങനെ ആകണേന്
ഹലോ
ആഹ് കേക്കുന്നില്ലേ ടൈറ്റ് ആയിട്ട് വരൂല്ലെ മെഷീന് ചവിട്ടുമ്പള്
ആഹ് അത് ഇത് ചക്രത്തിന്റത് ലെവലായണ്ടാണ് ആഹ് ആഹ് അത് കറക്റ്റ് എനിക്കത് പ്രായത്തില് അത് വാങ്ങി ഇടണം വാങ്ങിട്ടാ കുറേ കാലം നിക്കും ചെയ്യും അത് കറക്റ്റ് അതിന്റെ അളവേക്കാറം
തന്നെ അയ് അയ് ശെരി ആഹ് നോർമൽ മെഷീനാണ് നിങ്ങളടുത്ത് എങ്ങനത്ത മെഷീനാ
ഞാനടിച്ചിന്നത് പവർ മെഷീനാണ് ആഹ് കറണ്ടിന്റെ ഇത് സാധായും ഉ ആഹ് സാധായും ഉണ്ട് പവർ മെഷീനിലാണ് ഞാൻ അടിച്ചുന്നത്
പവർ മെഷീൻന്ന് പറയുമ്പൊ എങ്ങനെ നമുക്കെല്ലോടത്തുംകൂടി കൊണ്ട് നടക്കാനൊക്കെ പ
ഏഹ് അഹ് ആഹ് അത് നമ്മളേ ഇതാണ് അത് ഡിസൈൻ ചെറിയ ഡിസൈൻ ഇത് മറ്റേ പവർ മെഷീന് ജാ ഉഷാലക്കണ്ടൊരു വയ്റ്റിലില്ലേ വല്ല്യ മെഷീന ഇത് കൊണ്ടടു ക്കാനൊന്നും കഴിയൂല്ല
ഫിറ്റ് ചെയ്യണതാ
സാധാ നോർമൽ സ്റ്റിച്ചിങ്ങ് മാത്രൊള്ളു പക്ഷെ പെട്ടെന്ന് തീരും സ്പീഡില് ചെയ്യണതാ
ഓഹ് അത്‌ ശെരി നല്ല സംഖ്യ ആയോ അതിന്
ആഹ് അതിന് ഇരുപത്തെഞ്ചെണ്ട്
ഉം ഈ ഇരുപത്തഞ്ച് രൂപന്റെതൊക്കെ വാങ്ങി പറയണ അതൊക്കെ നിങ്ങളടി ച്ചിണ്ടാക്കിയ ക്യാഷ് കൊണ്ട് തന്നെയാണോ
അല്ലല്ല അതൊ‌ക്കിപ്പ ലോണെടുത്ത് വാങ്ങിയതാണ് നമ്മള് സംഗതി തൊടങ്ങണ നമ്മള് പൈസ ഇല്ലാതല്ലെ ഞങ്ങക്കങ്ങനെ ഇൻഷാ അള്ളാ അങ്ങന റെഡിയായി വന്നിട്ട് വേണം
അപ്പൊ ഇപ്പൊ ഒരുപാട് ലോണെടുത്ത് ഇണ്ടാവോ ഇതിനും വേണ്ടീട്ട്
ആഹ് അത്യാവശ്യം ഒന്ന് ഒന്നര ലക്ഷത്തോളെണ്ട്
ഓഹ് അതൊക്കെ ഇപ്പ ഇന്നി ഇത്‌മ്മന്ന് ലാഭ അടിച്ചിട്ട് വേണല്ലേ? നിങ്ങളിപ്പോ ഇനി ഇതില് പൈസ കിട്ടിയാല് മൂന്നാള് ഷെയർ ഇടാണോ ചെയ്യാ
അൽ ആഹ് അങ്ങനൊന്നും ഇല്ലാ ഓൽക്ക് അടിച്ചണേന് ഓൽക്ക് കൊടുക്കും ഒരുവിധം ഞാനാണ് ഇതില് കൊണ്ടട്ക്കണത് ചെയ്യണതും ഓലെ ഞാൻ വർക്ക് ഇണ്ടാവുമ്പോ വിളിക്കോള്ളൂ
അത് ശെരി അല്ല അപ്പം അവര് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ?
ഇല്ല ഇല്ലാ
ഓഹ് ആവു അത് ശെരി അവര് ഹെൽപ്പെയ്യാന്ന് വെരും മാത് മാത്രല്ലേ ആഹ് അപ്പൊ ഫുള്ളായിട്ട് തൊടങ്ങണത് നിങ്ങള്
ആഹ് അമ്മക്ക് ഒറ്റക്ക് തൊടങ്ങുമ്പോ ഒരു ധൈര്യം ഇണ്ടാവുലല്ലോ അപ്പ നമ്മള് ആരേലും കൂട്ടുവല്ലോ
ആഹ് ആഹ്
അങ്ങനെ രണ്ടാളെ കുട്ടിയതാണ് ഓലെ എന്തെങ്കിലും അത്യാവശ്യം ഇണ്ടെങ്കി വിളിച്ചാ വെരും.
ആഹ് അവരെന്തേലും വേറെ വർക്ക് ചെയ്യുന്നുണ്ട്?
ഇല്ല ഇല്ലാ ഓൽക്ക് പിന്നെ അത്ര ആവശ്യങ്ങള് ഇല്ല നമ്മളെ ആവശ്യള്ളോലല്ലേ നമ്മളൊരു സംഗതിക്കെറങ്ങൊള്ളൂ
ആഹ് അത് ശെരിയാണ് ആവശ്യങ്ങളാണ് നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടെത്തിക്കാറ് ആഹ് പിന്നെ എന്തൊക്കെയാ ഇങ്ങള് മെഷീന് ചൗട്ടാൻ പഠിപ്പിച്ചൊട്ക്കും പിന്നെ?
പിന്നെ ആദ്യം പ്ലെയിൻ ശീലെമ്മല് അടിച്ചല് പടിപ്പിച്ചൊട്ക്കും പ്ലെയിൻ ശീലെമ്മല് ഇങ്ങനെ അടിച്ച് നൂല് വെര്ന്നതും അതൊക്കെ ഇങ്ങനെ ലെവലാ കാലിനെ ബാലൻസ് ചെയ്തെട്ക്കും നമ്മളീ ചൗട്ട് ലെവലാവണല്ലോ നമ്മക് ചക്രവും ചൗട്ടും റെഡിയായി
ഉം ഉം
പിന്നെ ഇമ്മറെ ഫസ്റ്റ് ചുരിദാറില് പേന്റടിച്ചാൻ കൊടുക്കും ഏറ്റോം എളുപ്പം അടിച്ചാന് പേന്റാണ് അപ്പൊ അടിച്ചല് പർഞ്ഞൊട്ക്കും
ഏഹ്
ഫസ്റ്റോല് അളവ് എടുക്കണ രീ ആഹ് അളവെട്ക്കാന് പറഞ്ഞൊട്ക്കും. ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് വ ട്ടം പേന്റടിച്ചാലൊന്നും ലെവലാവൂല്ലാ അളവെട്ക്കലൊന്നും അറീല്ലാ ഒരു മൂന്നാല് വട്ടം സാ ദാ ഞാനെന്നെ അളവെട്ത്ത് ഓലെട്ത്ത് വെട്ടി കൊട്ത്തട്പ്പിച്ചും. പിന്നെ അടിച്ച്ണേന് ഒര് ഐ‌ഡിയ കിട്ടി പിന്നെ സ്വന്ത അളവെട്ത്ത് അടുപ്പിച്ചും
ക്ക് പഠിക്കാൻ ഭയങ്കര താൽപ്പര്യണ്ട് ഇങ്ങളെ ഇവടെ അട്ത്തൊക്കെ ആണ്ന്ന്ണ്ടെങ്കി വെരായിരുന്നു
ആഹ് അങ്ങനങ്ങനെ പഠിപ്പിച്ചിലെ ഇപ്പൊരാള് വന്ന് പഠിച്ച് ഓള് ഇപ്പൊ ഒറ്റക്കടിച്ചിലൊട്ത്തി
ഓഹ് ഓഹ് അല്ലാ നിങ്ങളീ അടിക്കാൻ പഠിപ്പിക്ക്ണേന് പൈസ വാങ്ങാറ്ണ്ടോ?
ആഹ് ചെറിയൊരെമൗണ്ട്
ഓഹ് പിന്നെ
അങ്ങനങ്ങനെ ആഹ് ഞമ്മക്ക് അയില് അത് വിചാരിച്ച് ഞമ്മക്ക് പൊർത്ത്ക്കപ്പന്നെ അടിച്ചൊട്ക്കാൻ കയ്യൂ യ്യൂലാ അയിലെന്നെ ഞമ്മക്ക് കൊറെ അടിച്ചടി ച്ച് ലെവലാവണം കൊറേ കോൺഫിഡന്റമ്മള് എത്ര അടിച്ചാനറിയാത്തോൽക്കും കൊർച്ചൊക്കെ അറിയണോൽക്ക് വേം തലേക്കേറും മൻസ്സിലാവും
ആഹ്
ക്കാനറിയാത്തോൽക്ക് കൊർച്ച് സമയം പുട്ച്ചും
പിന്നെങ്ങനെ ചെലോല്ങ്ങനെ പറയല്ലോ അടിയ്ക്കാനറിം പക്ഷെ വെട്ടാനറില്ല അങ്ങൻ ത്തോൽക്കൊക്കെ സീലട്ത്തട്ച്ചൊട്ക്കൽണ്ടോ
ഏ അങ്ങൻത്തോൽക്ക് ആ വടെ കൊറേ ആൾക്കാര് വരേണ്ട് വെട്ടി തെരോ വെട്ടി തെരോ ചോയ്ച്ചാണ്ട്
ആഹ്
ആദ്യ ഇൻക്കും വെട്ടാനത്ര കോൺഫിഡന്റില്ലേയ്ന് നമ്മള് ഈ നല്ല വല്യ വല്യ ഷോപ്പിലൊക്കെ കറക്റ്റ് വെട്ടി ഒരാള് വെട്ടി കൊടുക്ക ചെയ്യാ ഒരാളടിച്ചാ ചെയ്യാ കറക്റ്റ് പെർഫെക്റ്റില് വെട്ടി കൊട്ക്കണം അപ്പ പിന്നെ ഇപ്പ ൻക്ക്
അടിപൊളി ആയ്റ്റ്ള്ളോണ്ട്
ആ കട്ടിംഗ് മാസ്റ്ററായ്റ്റ് വേറൊരാള് ണ്ടാവും കട്ടിയ്യാനായ്റ്റ് അടിച്ചാനൊരാള് അങ്ങനേ ണ്ടാവ ഞമ്മളിപ്പൊ ഒക്കെ ഞാനന്നേണ് ചെയ്യ്ണത് അപ്പ ഏത് വട് ഇവ്ടെ വര്നോൽക്കും അടിച്ചാനറിയ ഒരു വിതം ആൾക്കാർക്ക് വെട്ടാനറിയില്ല ആ ഒര് ഇതുണ്ട് ഇപ്പൊ വെട്ടണ ഏകദേശ രീതി ഞാൻ പർഞ്ഞൊട്ക്കും
ആഹ്
ഞാനും കറക്റ്റ് ഫിറ്റ്ല് വെട്ടൽല്ല്യാ നമ്മള് ലേഡീസ് സിന്റായോണ്ട് തടി കൂടും തടി കൊറയും ഇതിങ്ങനെ നി ക്ക്ണോണ്ട് കൊണ്ടീല ആ ആ കൊണ്ടീല ടൈ റ്റായി ലൂസിൽ ടൈറ്റ് അങ്ങനെ ഒരുപാട് പ്രശ്നണ്ടാവും അപ്പോ പിന്നെ അയ്നൻസര്ച്ച് വെട്ടിയിട്ടാ അട്ച്ചല്
ഉം കൊർച്ച് ലൂസാക്കിയാണ്ട് ഇടും ലേ
ആ അവ്ടഞ്ഞ് അപ്പൊർത്ത്ക്ക്‌ അടിച്ചാന്ല്ലതും കൂടി കണ്ടടണം.
ആഹ് ആഹ് ആഹ്
ഇഞ്ഞി ലൂസായ നമ്മക്ക് ടൈറ്റാക്കോ റെഡിയാക്കോ ഒക്കെ ചെയ്യാ വിചാരിച്ചിട്ട്
ആഹ്
ഉംന കൊഴ്പ്പന്ന്ല്ലാ നമ്മൾക്ക്‌ങ്ങനെ മൻസ്ണ്ടെങ്കിലേ ഏതൊരാളും പ
പഠിക്കും ലേ
ഏ ഇൻപ്പൊരു കോൺഫിഡന്റുല്ലാതെ എർങ്ങിയ ആളേയ്ന് ഞാന് ഇപ്പൊ ഇൻക്കൊരു പ്രശ്നൊല്ല്യ
ഏഹ് അത് ശരി
ഫസ്റ്റിലവൊക്കെ ഭയങ്കര നമ്മക്ക് കയ്യോ കയ്യോന്നില്ലൊര് ഫസ്റ്റ് ടൈമൊക്കെ കയ്യോ കയ്യോന്ന് ല്ലേന്ന് ഞാൻ തൊടങ്ങിയപാടെ എനിക്ക് ഭയങ്കര റിസ്ക്കില്ല സാനങ്ങളേന്നു അടിച്ചാൻ കിട്ടീനത്. അന്നാലും ഞാൻ തളരാതെ ഇൻക്ക്‌ ഞാൻ ഇത് തൊടങ്ങിയ ഓരോ ആൾക്കാര്ക്കും വുൾ
ആരോടും നോ പറയാതെ തൊട്ങ്ങി ലേ
ആ തൊട്ങ്ങി. പിന്നെ അ അറിയാത്തതൊക്കെ ഓരോ ആൾക്കാർക്ക് വ്ൾച്ച് ചോയ്ച്ച് ഇങ്ങനെ നമ്മള് തൊട്ങ്ങുമ്പോ ഞമ്മൾ കൊറേ ടൈലർ ഷോപ്പ്‌ പ്പോയീ അന്വേശിച്ച്ട്ടൊക്കെ തൊടങ്ങിയതാ അപ്പൊ കൊറേ ആൾക്കാര് സപ്പോർട്ടേന്നു അപ്പോത്തിന് ഓൽ കൊക്കെ സംശയത്തിന് വ്ൾച്ചും പിന്നെപ്പോ ഞ്ഞി ഞാനെന്നേ സ് പൊതുവിൽ ഒറ്റക്ക്‌ ചെയ്യലൊട്ത്തി പിന്നെ എന്നും ഒരാളെ വുൾച്ചുമ്പള് ഓൽക്കും ബുദ്ധിമുട്ടല്ലേക്കാരം
ആ അപ്പൊങ്ങള് ഒരു സ കാര്യം തൊട്ങ്ങിയപ്പോ വളരെ അധികം ആലോയ്ച്ച് അയ്നെ കൂടി അയ്നെ പറ്റി കൊറേ അന്വേശ് ചെയ്ത്ട്ട്ല്ലേ
രണ്ടും മൂന്നും മാസം അന്വേഷിച്ചാലേ ചെയ്തത്.
യ്യോ അതേതായാലും നല്ലൊരു കാര്യാണ്ല്ലേ ഒറ്റടിക്കാണ് തൊടങ്ങിയതിൽ ടാണ്ടല്ലോ ആഹ്
ഇതുവരെ പിന്നെ ഞമ്മളെ ഓരോ ഡ്രസ്സിനും എങ്ങനെ നെ വെലഡാന്ന്ല്ല ഒരൈഡിയ ഇല്ലേയ്നി അടിച്ചു കൊടു ക്കുമ്പോ മ്മള് എങ്ങനെ വാങ്ങുന്നില്ല നമ്മള് പെരേ വാങ്ങുമ്പോലെ പെലേത് തന്നോലായി തരാത്തോലായി അങ്ങനല്ലേ പെരേന്നടിച്ചുമ്പോ ട്ടോ
ക്കണ്ടാവും ഇതാവുമ്പോ എങ്ങനെയാലും തരണംല്ലേ നമ്മളെ അടുത്തില്ലൊലോ ഒക്കാവുമ്പഴ നമു ക്ക്‌ കൊറച്ച് എമോണ്ട് പറയാനും പറയാനും മടിയേക്കാരം.
ആഹ് ഇത് പിന്നെ മ്മള് വാടകെം റെന്റും ഇതൊക്കെ കൊടുക്കണ്ടേ അപ്പൊ പിന്നമ്മള് വെല വാങ്ങന്നെ വാണം.
ആഹ്
അപ്പൊ പിന്നെങ്ങനെ അങ്ങട് എയിമായി
ആഹ് ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാണ്ടിനി എനിക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെണ്ടെങ്കി ഓക്കെ ശരി